പറാ ആ കേക്കണണ്ട് കേക്കണ്ട് എടാ ഞാനേ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിളിച്ചാണ് ആഹ് നിങ്ങളുടെ സ്റ്റൈൽ ഇതില് അതില് ബിരിയാണി ഇണ്ടാക്കണെ എങ്ങനെയാണ്
ബിരിയാണിയോ ഞാന് മ്മള് ന്താ ബിരിയാണിയില് പല അരികളും ഉണ്ട് ഞാനധികം വെക്കാറ് നമ്മുടെ ജോക്കർ പറഞ്ഞ ഒരുമാതിരി ബിരിയാണി അരിണ്ടല്ലോ അത് വെചാണ്ട് അത് വെചാണ്ട് സ്ഥലോന്നൂടി എനിക്ക് ടോ ടേസ്റ്റ് തോന്നാറട്ടോ ഞാന് അത് വെച്ചാ ചെയ്യാറ് ബിരിയാണി
ചിക്കന് ഫ്രൈ ചെയ്തൊക്കെ വെക്കാറുണ്ട് ഞാന് സാധാരണയ ഉപയോഗിക്കണ പറഞ്ഞരാ
ആഹ്
ഏ മ്മള ഇപ്പൊ ഒരു കിലോനാണെങ്കില് ഒരു കിലോ ഉക്കണത് പറഞ്ഞ തരാ കണക്കും അളവും കാര്യങ്ങളൊക്കെ അറിയണല്ലോ അപ്പൊ ആ ഒരു കിലോ ബിരിയാണി എടുക്കയാണെങ്കിൽ ബിരിയാണി വെക്കണതേക്ക് ഒരു നൂ- നൂറ് ഇവിടെ നല്ല സൺഫ്ലവർ ഓയിൽ ഉണ്ട് ഉണ്ടല്ലോ ആ അതിലാണ് ഞാന് പിന്നെ ഇതൊക്കെ വെക്കാറ് എന്ത് ഉള്ളിയൊക്കെ സവാളൊക്കെ വാട്ടാറ് ഞ്ഞമ്മള് ഡാൽഡ നെയ്യ് ഉപയോഗിക്കാറില്ല
ഒഴിക്കാറില്ല ആ അപ്പൊ എന്തുന്നാ ഉപയോഗിക്കണപ്പേ
സൺഫ്ലവർ ഓയില്
സൺഫ്ലവർ ഓയില്
ആ. സൺഫ്ലവർ ഓയിലും പിന്നെ നല്ല നെയ്യുണ്ടല്ലോ മിൽമ നെയ്യ്
ആ ആ
മെയിൻ ആയിട്ട് ടേസ്റ്റ് കൊടുക്കുന്നത് നെയ്യും സൺഫ്ലവർ ഓയിലും ആണ് എന്റെഒരു പാചകം ഞാൻ പരീക്ഷിച്ച് വിജയിച്ചുന്ന് നിക്ക് മനസ്സിലായത് കേട്ടോ നമ്മളാ ആ ഡാൽഡ കഴിയുണത് ഒഴിവാക്കണം എന്നാണ് എന്റെ അഭിപ്രായം
ആ അപ്പൊ നമുക്ക് നെയ്യ് ഉപയോഗിക്കാൻ പറ്റില്ലേ
ഞാൻ നല്ല നെയ്യ് ഉപയോഗിക്ക ക്ക ഡാൾഡ എന്ന് പറഞ്ഞാണ്ട് ഒരു പാക്കറ്റിൽ ഒന്നും ഇറങ്ങല്ലോ ഒരു വെജിറ്റബിൾ ഡാൾഡേ അങ്ങനെ എന്തോ പറഞ്ഞ് ഒന്ന് പക്ഷെ നമ്മള ആദ്യക്കെ അത് തന്നെ ഉപയോഗിക്കല് ഉണ്ടായിരുന്നു ഞാൻ ആദ്യം ആ മഞ്ഞ കളറ് പക്ഷേ ഇനിക്ക് ആധിലു ഉപ- വെക്കണിലേറെ ടേസ്റ്റ് തോന്നിയത് നന്മടെ സൺഫ്ലവർ ഓയില് അത് ഉപയോഗിക്ക് ബിരിയാണില്
ആ
ഇപ്പോൾ നമ്മുടെ നല്ല നെയ്യുണ്ടല്ലോ ആർ കെ ജി നെയ്യ് മിൽമേ അങ്ങനെ ഏതെങ്കിലോ ആ ടിന്നില് വരുന്ന നെയ്യുണ്ടല്ലോ ആട്ട് ആ ആ അത് തിളപ്പിച്ച് അരി തിളപ്പിച്ച് ഊറ്റി വെക്കും ചെയ്യും അല്ലെങ്കില് ചോറ് നമ്മള് നെയ്ച്ചോറ് വെക്കൂല്ലേ
ആ
അങ്ങനെയും വെക്കാറുണ്ട് ഇതിപ്പോ ഞാൻ തിളപ്പിച്ച് ഊറ്റി വെക്കണത് പറഞ്ഞുതരാ അരി തിളപ്പിക്കുക ആ ആ ഒന്നര കിലോ അരി തിളപ്പിക്കുമ്പോ അതില് ഏലക്ക പ- ട്ട ഗ്രാമ്പൂ പിന്നെ കർപ്പട്ട അല്ല ഒരു ഇല ഉണ്ടല്ലോ കറുക പട്ടന്റെ ആ അതൊക്കെ ഇടുക പിന്നെ തിള പിന്നെ വേണമെങ്കിൽ നമ്മടെ ചിക്കനോട് വെക്കുകയാണെങ്കിൽ ചിക്കൻന്റെ നെയ്യ നമ്മൾ ചിക്കൻ വെക്കുമ്പോൾ ഒരു അല്ല നെയ്യ് ചിക്കൻ നിന്ന് നമ്മ കടയി നിന്ന് വാങ്ങുമ്പോ അതിലെരു വെള്ള കളർ ആയി ചിക്കൻ മേല ഇങ്ങനെ പറ്റിപ്പടിച്ച്നിക്കും ഒരു നെയ്യ് ആ അത് നമ്മുടെ ഈ വെള്ളത്തിട്ടാല് അരിക്കൊന്നും കൂടി മയം കൂടും ചെയ്യും സ്വാദ്യം കൂടും
സ്വാദുമുണ്ടാകും
അത് എറെ ഭർത്താവിന്റെ ജ്യേഷ്ഠന് ഏയ് ദുബായിൽ ഷെഫാണ് അപ്പൊ ആ അവര് ഒരു ദിവസം വീട്ടിൽ വെച്ചപ്പോ അവര് കാണി- ച്ച് തന്നതാണ് അവർ അവിടെക്കെ യൂസ് ചെയ്യലുണ്ട് ചോറ് നമ്മുക്ക് അപ്പൊ അധികം നെയ്യ് നമ്മൾ ഉപോഗേണ്ട ആവശ്യം വരൂല്ലേ ചോറില് ചോറ് നല്ല എണ്ണമയ എണ്ണ നമക്ക് ബിരിയാണി റൈസ് ഒക്കെ പറയുമ്പോ കുറച്ച് ഓയിലി ആവണല്ലോ എന്നാലല്ലേ നമുക്ക് ഒരു കഴിക്കാൻ ടേസ്റ്റ് തോന്നുള്ളു ആ അപ്പൊ അതിട്ട് പിന്നെ കൊറച്ച് മഞ്ഞൾപ്പൊടി ഇടും വെള്ളത്തില് പിന്നെ നമ്മളെ പടതിനയില ഇടും മല്ലിച്ചെപ്പ് മല്ലീയില മല്ലീല പുതിനയിലയെക്കെ ഇടും പിന്നെ അത് തെളപ്പിച്ചൂറ്റിയിട്ട് പിന്നെ ഒരു ഒരു കിലോ റൈസ് സ് വെക്കാണെങ്കിൽ ഒരു ഒന്നര കിലോ ചിക്കനൊക്കെ വെക്കാറുണ്ട്. ആ അതിക്കൊരു എഴുന്നൂറ്റൻപത് സവാള സവാള നല്ലോണം സൺഫ്ലവറിലാണ് സവാള വഴറ്റേണ്ടത്. ആ സവാള പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഒക്കെ ഒരു അൻപത് മതി. ഇഞ്ചി പച്ചമുള പച്ചമുളക് ചതക്കാറില്ല ഞാന് അതേപോലെ അങ്ങനെ അങ്ട് ട് നെട്ടികളഞ്ഞങ്ങനെ ഇടും. അന്നേരം മക്കൾക്ക് എരിവ് കൂടൂല്ല? അയിനെന്താ പറയാ, പിന്നെ നമ്മളിതില് കുരുമുളകൊക്കെ ഉപയോഗിക്കുമ്പോ എരിവ് അധിക ആവൂലല്ലോ. ആ മൊളക് ഞാൻ ചതക്കാറില്ല ഞാൻ എന്താ ചെയ്യലറ്യോ മൊളക് അങ്ങനെ നെട്ടി ഒഴിവാക്കിയാണ്ട് ആ വയറ്റിനേക്കിടും. പിന്നെ ഒരു ആ ഒരു ഇരുന്നൂറ്റൻപത് തക്കാളി
ആ
ആ അതൊക്കെ ഇട്ട് നല്ലോണം വഴറ്റിട്ട് നല്ലോണ്ണം വഴറ്റണം സവാളൊക്കെ നല്ലോണം ങ്ങട്ട് അലിഞ്ഞ് വയറ്റിയണ്ട് അലിയണം. ആ പിന്നെ അത് വഴറ്റിട്ട് അതിൽ ല് മഞ്ഞൾ പൊടി ഇടും മല്ലിപ്പൊടി ഇടും പിന്നെ ഞാൻ തന്നെ വിട് ട്ടില് മസാല, ബിരിയാണി മസാല ഉണ്ടാക്കാറാണ്, പൊറത്തത്തെ വാങ്ങലില്ല്യ.
വാങ്ങയല്ലാ
കറുകപ്പട്ട ഗ്രാമ്പൂ ഏലക്ക കുരുമുളക് ഒക്കെ വറുത്തു പൊടിച്ചുകൂട്ടും പെരുഞ്ചീരകം
ഓ ഓ
നാ പിന്നെ ബിരിയാണി മസാലെ ടും വഴറ്റിട്ട് നല്ലവോണം വഴറ്റിയ ശേഷം ബിരിയാണി മസാല ഇടും പിന്നെ ചിക്കന് നമ്മള് ഒന്ന് എന്താണ് മഞ്ഞൾപ്പൊടിയു
കോഴിയപ്പ അല്ല കോഴിയപ്പ നമ്മെല്ലാം പരട്ടിയ ക്കാണോ വെക്കണത് ഇങ്ങനെ
ആ ഞാൻ പറഞ്ഞതരാ ഇങ്ങിട്ട് ഇത് വഴറ്റിയിട്ടേ ജസ്റ്റ് ചിക്കൻ എന്താ ചെയ്യാ ഒന്ന് മഞ്ഞൾപ്പൊടിം ഉപ്പും തേച്ച് കൊറച്ച് സമയം വെക്കും
ആ
എന്നിട്ട് പിന്നെ ഈ മസാലേക്ക് ആ മുളക മഞ്ഞൾപ്പൊടിയും ഉപ്പും തേച്ച് വെച്ച ചിക്കൻ ക്കനിട്ടിട്ട് കുറച്ച് സമയം അടച്ച് വെച്ച് ആ ഓയിലും ഈ ചതച്ച് വെച്ചതൊക്കെ ഒണ്ടല്ലോ ആ വയറ്റിയാ മസാലയിൽ വെള്ളം ഒന്നും ഒന്നും ചേർക്കാതെ ഒരു അഞ്ച് മിനിറ്റ് അതിലങ്ങനെ വെച്ചൊന്ന് ഫ്രൈ ആക്കി എടുക്കും ഈ ഓയിലിലന്നെ
പറ മനസിലായോ?
ആ മനസ്സിലായി മനസ്സിലായി.
ഒന്ന് മഞ്ഞൾപ്പൊടിം ഉപ്പും തേച്ചൊന്നു വെക്കണം ചിക്കനിട്ട് ഒരരമണിക്കൂറ് അന്നിട്ടു ഞമ്മളീ വയറ്റിയൊക്കെ ഇട്ടിട്ട് പിന്നെ തൈര് ഒയിക്കും
ആ
പിന്നെ കുരുമുളക് പൊടി പെരിഞ്ചീരകപ്പൊടി പിന്നെ ഇതൊക്കെ ചേർത്ത് ത്തിട്ട് കൊറച്ച് സമയം അടച്ചെക്ക ആ അങ്ങട്ടീ ചെറീയ തീയില് ഒരഞ്ചു മിനിറ്റ് ചിക്കനും അതൊക്കെ ഒന്ന് നല്ലോണം മസാലയൊക് മസാലയൊക്കെ ഒന്ന് ഈ ചിക്കൻമേക്കു പിടിക്ക്‌വോളം അടച്ചുവെച്ച് സിമ്മിലിട്ട് വേവിക്കും
വേവിക്ക്യാണ്
ക്ക് കൊറേ സമയം ദമ്മിലിട്ട് വെക്കണ്ട ആവശ്യം വരൂല. ഇങ്ങനെ ആയാല് ചിക്കന് വെന്ത് കിട്ട്വേം ചെയ്യും വേവാത്ത പ്രശ്നൊന്നും വരൂല പിന്നെ യമ്മള് തീ കത്തിക്കൊമ്പോ അടീല് പിടിക്കുക അങ്ങനത്തെ പ്രശ്നം ഒന്നും വരു രൂല പിന്നെയമ്മളീ റൈസ് ഊറ്റിയാണ്ട് ഇതിന്റെ മുകൾക്കിടും പിന്നെ ലെയർ ലെയർ ആക്കിയാണ്ട് ആ ആ അരി സെപ്പറേറ്റ്, അ അരിയില് ത് മറക്കരുത്ട്ടോ ആ ചിക്കൻന്റെ നെയ്യ് ഇട്ട്ഓക്കണ്ടെ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഞങ്ങളവിടെക്കോരു നെയ്ച്ചോറില് അരിയിലൊക്കെ ഇടുന്ന ഒരു ഓല ഇണ്ട് നിങ്ങള അവിടെണ്ടോ അറിയില്ല ഒരു ഓല കിട്ടും
നല്ല ടേസ്റ്റ് ആ ആ ഓ ആ ആ ഓല അതിലിടും ചെയ്യും നമ്മള് അരി വേവിക്കണതില്
ആ അപ്പൊ ഇങ്ങനെ അത് അത് എന്ത്ങ്ങനെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണോ ആ എല അങ്ങനെ
ഏയ് അത് ചോറിനൊന്നും കൂടി സ്മെല്ലൊക്കെ കിട്ടും നമ്മള് ആ നല്ല സ്മെല്ല് കട്ട പിടിക്കാതിക്കാൻ വേണങ്കിൽ ങ്കില് ഞമ്മളെ സുറുക്ക ഉണ്ടല്ലോ വിനിഗർ അത് ലേശം അതില ഒഴിച്ചു കൊടുക്ക വേണെങ്കിൽ നമ്മളെ വെള്ള ത്തില് ചോറിന്റെ വെള്ളത്തില് ആ എന്ന ചോറ് ട്ടി പിടിക്കൂല വേവ് ഏറി പോവൂല ചോറ് മിതമായ വേവില് ഞമുക്ക് ചോറ് ഊറ്റിയെടുക്കാൻ പറ്റും ആഹ പിന്നെ പിന്നെ ആ മസാല ഇന്റെ മൊകൾക്ക് ഈ ചോറ്ഊറ്റി ദമ്മിടും പിന്നെ അയിന്റെ അതിന്റെ ഉള്ളില് ഉള്ളി ഫ്രൈ ആക്കിയിടും സവാളുണ്ടല്ലോ
ആഹ
ആ അതൊന്ന് ഫ്രൈ ആക്കി ചേർക്കും ചെയ്യും
അങ്ങനെണ്ടാവാ
അരമണിക്കൂർ ചെറിയ കനല് കൊറച്ച് കനല് നമ്മുടെ ഈ പാത്രത്തിന്റെ അടപ്പിന്റെ മൊകളിൽ ഇട്ട്കൊടുക്കും
ആഹ
അതൊരു അര മണിക്കൂറൊക്കെ ദമ്മ് ചെയ്യും പിന്നെ നമ്മള് എടുക്കുമ്പോ അതിക്ക് നെയ്യ് നല്ല നെയ്യുണ്ടല്ലോ പിന്നെ നമ്മൾ ചോ ആ അതങ്ങനെ പച്ചക്ക് ഒഴിച്ച് കൊടുക്കാ ചെയ്യാ ചൂടാക്കാതെ
അപ്പൊ ഈ സെൻസ് ഒന്നും ഒഴിച്ചു കൊടുക്കില്ലേ
ഞമ്മള അതൊന്നുംഒയ്ക്ക ഏ അതൊന്നും ഒയ്ക്കാറില്ല നമ്മക്ക് കെമിക്കൽല്ലേ കഴിയണത് ഞമ്മുക്ക് ഒഴിവാക്ക ക്കിയാല് ഇതന്നെ ഇങ്ങനെ വെച്ചാൽ തന്നെ നല്ല ടേസ്റ്റ് ആണ്
നല്ല രുചിയാണ്
ഉം
അപ്പ അങ്ങനെ ഒന്ന് ചെയ്ത നോക്കാപ്പ
ആഹ് ചെയ്ത് നോക്കേണ്ടി നല്ല ടേസ്റ്റ് ആണ് കാരണം ഞാൻ ഉണ്ടാക്കുള്ളൂ ഞങ്ങള് അങ്ങനെ പുറത്തുന്ന് ആദ്യമൊക്കെങ്ങനെ ഓർഡർ ചെയലുണ്ടായിരുന്നു എന്തെ പ്രോഗ്രാമൊക്കെ ഉണ്ടാക്കുമ്പോളേ ഇപ്പൊ ഞങ്ങള് ഞാന് അല്ല ഞാൻ എന്നെ പൊക്കി പറയല്ല ഒരു ദിവസം ഞങ്ങളിങ്ങനെ വെച്ച് കാണിച്ചു കൊടുത്തിട്ട് എല്ലാരും പറയാ ഞമ്മള് കടയിൽന്ന് വാങ്ങണേലേറെ ടേസ്റ്റ് തോന്നുന്നുണ്ടല്ലോന്ന്
ഇങ്ങനെ വെക്കണ അതല്ലേ
ആഹ പക്ഷെ നമ്മള് കടെല് ഓർഡർ ചെയ്ത് കൊടുക്കണേല് മസാല ഒക്കെ കുറവേയിരി ചോറ് ഒരുപാടുണ്ടാവും ആഹ നമുക്ക് മസാല മസാല കൊറവായിരിക്കും കും ഇതായ നമുക്ക് കൊറച്ച് സമയം നമ്മൾ തന്നെ മെനക്കെടണം
വേറെ ആയിട്ടും വെക്കളത്ണ്ടല്ലോ
ആഹ ഞമ്മളെ ആരോഗ്യത്തിന് കേടില്ലാത്ത രീതിയില് പിന്നെ കൊറച്ചൊക്കെ നമ്മള് അധ് വാനിക്കാതെ ഒന്നും നമ്മുക്ക് വാങ്ങാൻ കഴിയു ല്ലല്ലോ ഉണ്ടാക്കാനും കഴൂല വാങ്ങാനും കഴൂല ആ
ആണെങ്കിൽ
ഞാന് അധിക ഞാന് അത്യാവശ്യം ഒക്കെ കുക് ചെയ്യുമ് ഇപ്പഴത്തെ റെസിപ്പികളൊക്കെ യൂട്യൂബിൽ നോക്കും അധികം ഞങ്ങൾ ഷവർമ്മ പുറത്തുന്ന് കൈക്കലില്ല വീട്ടിലുണ്ടാക്കും
ഏ
കുബ്ബൂസ് അതൊക്കെ വീട്ടിലുണ്ടാക്കും ഒക്കെ നമ്മള ഒന്ന് ശ്രമിച്ചാല് പാളി പോവുള്ളൂ പിന്നൊക്കെ റെഡി ആവുംും ഫസ്റ്റ് ഒക്കെ ണ്ടാക്കുമ്പോൾ നമുക്ക് ഏത ന്ന് പരാജഏയ്ക്കാരം പിന്നൊക്കെ അങ്ങനെ റെഡി ആവാും ഞാൻ അങ്ങനെ ഞങ്ങെൾ ഇന്റെ മക്കെൾക്ക് അങ്ങനെ ഹോട്ടൽ ഫുഡ് കൊട്ക്കാറുല്ല ഞാൻ ഇന്റെ ഒര് അഭിപ്രായത്തിൽ പറിയാത്തെത് ഇങ്ങെ പൊത്‌വിൽ കൊറ കൊറവാണ് മക്കെക്ക് അങ്ങനെ
ഏഹ്
നങ്ങൾ വീട്ട്ൽ അധികെ നാനും ഭർത്താവും ഞങ്ങെൾ പൊർത്ത്ന്ന് അങ്ങനെ ഫുഡ് കഴിക്കാറില്ല നങ്ങ പ്പ മക്കളെന്തെങ്കിലും യൂട്യൂബിലൊക്കെ കണ്ട് അവെര് എന്തെങ്കിലും റെസിപ്പി പറയാണെങ്കിൽ അത് അയിൽ നോക്കിയാണ്ട് ഇവെരെ ഇപ്പ വീട്ട്ൽ സാധനങ്ങൾ കൊണ്ടെന്ന് തെരും പൊർത്തോയി കഴ്
കഴിക്കാ ഞങ്ങയെ അതെ ഞാനും ചെലപ്പം സമയ ത്ത് എല്ലാവെരും കൂടെയൊക്കെ ഇണ്ടെങ്കി ഇണ്ടാക്കും അല്ലെങ്കിൽ ഇപ്പ പൊർത്ത്ന്ന് എന്നെക്കെയാണ് മേടി
പിന്നെ ഇൻക്ക് നാലും ആൺകുട്ടികളാണ് ഇബെര് ആൺകുട്ടികൾക്ക് പർണാൽ എല്ലാതും ഒന്ന് ടെസ്റ്റ് ചെയ്യെണം പെൺകുട്ടിയാളെ പോലെയല്ല അങ്ങനെ അല്ല ഇവെൽക്ക് എന്തെങ്കിലും ഒന്ന് കണ്ടാ ഒര് അധികാണ് അത് വാ പോയി കഴിക്ക് അല്ലെ
ഉം
ആഹ് ഈ ബിരിയാണി ഒന്ന് ഇങ്ങെൾ
ഞാനത് ഇണ്ടാക്കി നോക്കട്ടെ എന്തായാലും പറഞ്ഞു ന്നേല്ലേ
പിന്നെ ചിക്കന്റെ അത് ഇടാൻ മറക്കരുത് ട്ടോ നല്ല ടേസ്റ്റ ബിരിയാണിക്ക്. നമ്മള അധികം ഓയിൽ ചേർ ക്കേണ്ടി വരൂല അത് ഞാൻ പറഞ്ഞേ എന്റെ ഭർത്താവിന്റെ ജേഷ്ഠൻ ഓല് പറഞ്ഞു തന്നതാണത്
ആഹ് അപ്പൊ എന്തായാലും ഞാനത് തയ്യാറാക്കി നോക്കാം
ആഹ് എന്നാ ശരി എന്നാ പിന്നെ വിളിക്കേണ്ടി ട്ടോ ഞാൻ കൊറച്ച് തിരക്കാപ്പൊ. ഓക്കെ എന്നാ ശരി